ഹലോ
കേക്കാല്ലേ
ഹലോ
ഹലോ
ആഹ്
കേക്കാണ്ടോ ആഹ്
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്
ഞാന് ഇങ്ങള് പറയ്ണ ഹലോ വലാേ ഇക്ക് കേക്കാണ്ട് ഞാം പറയ് ണത് ഇങ്ങകേക്കാല്ല
അത് സെരി ഇപ്പൊ കേക്കാണ്ടോ മഴല്ലേ അത് കൊണ്ടാണേ ഇതില് ചാർജ് ഇല്ലടാ
ചാർജ് ഇല്ലാത്ത ഫോണാേണ്ടാ വിൾച്ചാം വന്ന്ക്ക്ണ്
അല്ലേയ് ഇന്റെ ഫോണ് വേടിച്ച്യാണോലൈ
ആഹ് ആഹ്
ഉം ഇന്ന് നല്ല മഴണ്ട്ലെ നല്ലല്ലെങ്കിലും കാെഴപ്പല്ലാത്തൊരു മഴ എവടേര്ന്നു ഇപ്പൊ ഉച്ചക്കൊകെ ഞാൻ ഇന്ന് ഈ ഫോണൊക്കെ എര്ത്ത് വെച്ച് കടന്നു ഇങ്ങള് വെരിയാച്ച വർത്താനം പറയാച്ചിട്ട്
ഞാന് ഒയ് വൊക്കെ ഇണ്ടായിര്ന്നു പക്ഷെ ഈ ഇബലാ ഇത് ല്ലേ എന്താ പാത്തുമ്മാന്റെ
ഏഹ്
ഐന്റെ വീഡിയോസാേള് നോക്കേര്ന്നു ബാല്യകാലസഖിം പിന്നെ
ഇന്നത്തെത് കൊണ്ടന്നെരും പൈപ്പ് ഇമ്മച്ചി നാല ഒരു മിൻ റ്റ്ട്ടോ പ്പ വെക്കണ്ട ഇമ്മച്ചി നാലെണ്ണം കൊണ്ടന്നന്ന്ക്കുണു അത് ഇമ്മച്ചിടെര്ത്ത് ഇണ്ട് നല്ല ടേസ്റ്റ്ണ്ട് ഹലോ
ആഹ്
ഉം ഇഞ്ഞ് പറെ
പിന്നെെ ബാല്യകാല സഖിം ഇന്റെ ഇപ്പപാക്ക് ഒരാന ഇണ്ടാർന്നുനില്ലേ കേക്കാണ്ടഇങ്ങക്ക്
നെറ്റർത്ത് ബാല്യകാലസഖിയാ അന്റെട്ത്ത് ആഹ്
മല്ല മറ്റേത് ഇന്റെ ഉപ്പൂപാക്ക് ഒര് ആന ഇണ്ടാർന്നു
ഇന്ന്ട്ട്
അത് ഇട്ത്ത്ട്ട്ണ്ട് ഐന്റെ ഇത് പടിഞ്ഞ്ട്ടൊന്നുല്ലാ വർ ഇട്ത്ത്ട്ടില്ലേയ് വീഡിയോ ഇട്ത്ത്ട്ടില്ലേയ് അത് ഏതാണ് കണ്ടെച്ച്ട്ടൊള്ളേയ്
അയിന് എന്താ കാട്ടെന്നറിയോ പോസെയ്ത് ഞാൻ നിർത്തി നിർത്തി പറയിപ്പിച്ചരി.
ആഹ് അങ്ങനെയ്യണം അല്ലാഹ് പഠിച്ചിട്ടൊന്നുല്ല ഉം
ഉം.
പച്ചക്കിൽ
ഉ പിന്നെ
ഓളെ തൊണക്കാരത്തി കൊറച്ചയിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാ പറഞ്ഞിട്ടുണ്ട്. ആഹ് കണ്ടച്ചോ ആഹ്.
ഉം. അത് പറ്റും. കൊറച്ച് പച്ചപ്പൊക്കെ ഉള്ള സ്ഥലം വാണ്ടേ? അല്ല ഇരിക്കാനൊക്കെ ഇരു ഇരുന്നിട്ട് പറയണല്ലേ?
ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കണ്ട്.
വർക്കൊരയ് ആനണ്ടാകുന്നു നാടുന്ന് അങ്ങനെന്തോ പറഞ്ഞിട്ടൊക്കെ?
ആഹ് ആഹ് ആവോയിൽ യൂട്യൂബിലൊക്കെ അഭിനയിച്ച കുട്ടി ഓലെ സിറ്റൗട്ട്ക്കോലോക്കെ തന്നെ അഭിനയിച്ക്കണ്.
ഉ
ഞാനും ഞങ്ങളെ സിറ്റൗട്ടിലന്നെ അല്ലാതെ എവ്ട്ക്കാ ഈ മഴയത്ത് പോണ്?
അങ്ങനല്ലെ ഇത് മത്സരാണ്.
ആഹ്.
ഇത് നല്ല സ്പേസ് ഉള്ളോട്ത്ത് പോയിട്ട് നേരെ അടി പുളിയില എടുത്ത് തിരിഞ്ഞ സമ്മാനം കിട്ടും.
ആഹ് സമ്മാനം ഒന്ന എന്തായാലും നമുക്ക്ണ്ടാവൂല്ല. കൂടീന്ന് ഉള്ളൊരിത്.
ഞങ്ങള് കഴിഞ്ഞ പ്രാവിശ്യ എടുത്ത കണ്ടില്ലേ? അയിന് ഞങ്ങളെ ടൈമ് കഴിഞ്ഞിട്ടാ വിട്ടൊടുത്തെ. അഞ്ച് മണി കഴിഞ്ഞിട്ടാത്രെ വിട്ടൊടുത്തത്.
ആഹ്.
അയിന്റെ മുന്നേ ഇവിടേണ്ടർന്നു.
ആഹ് കിട്ടീന്നോ?
ഉം എന്താ ടീച്ചറ് പറഞ്ഞ സ്കൂളിൽ വെ ച്ചിട്ട്‌ എല്ലാരക്കായി രസം ഇബല് രണ്ടാളും ചെയ്തതാ. പക്ഷെ ടൈംമ് ടൈംമ് കഴിഞ്ഞിട്ടാണ് ങ്ങള് വിട്ടന്ന് പറഞ്ഞു. അപ്പ ഞങ്ങള് ഞങ്ങൾക്ക് അറീല ഇത് മത്സരാണ്ന്നുള്ളത്.
ഉം.
അതുണ്ടായി.
ആഹ് ആഹ്.
ഉം.
അയിന് നമ്മളെ പണ്ടത്തെ ഇതൊക്കെ വാണ്ടേ?
ആഹ് അതാക്കെ, ആമ്മാടത്ത്ണ്ടാവയ്.
ഇമ്മ അങ്ങനത്തൊന്നും.
ഇമ്മ പണ്ട്, തുണി, ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവെയ്.
ആന്നും ഇപ്പല്ല. ഇപ്പളൊക്കെ ഞാനൊക്കെ വന്ന മുതല് മാക്സീയന്നല്ലേ?
അല്ലെങ്കി ആഹ് മറ്റേ ഇങ്ങളെ വല്ലിമ്മല്ലെടീ അവിടെ?
വെല്ലിമ്മേന്റെ തങ്ങത്തിന്ന്. മാക്സിയാ ഇടാ.
ഏഹ്. വല്ലിമ്മേ തുണി കുപ്പായട്ടീർന്ന് ആദ്യൊക്കെ.
ഇട്ടീർന്നു പറഞ്ഞിട്ട് ഇപ്പൊ വാണ്ടേ?
ആഹ് അപ്പ വാണം. ഞാൻ വന്നപ്പോക്കെ തുണി കുപ്പായാർന്ന് ഇട്ടിന്. എപ്പളും ഉണ്ടാവും ഒരു ചോത്ത തുണി. ആഹ് ഇഹ് പച്ച ഇഹ് ഇതാ. ചോത്ത കുപ്പായം, പച്ച തുണി ഒരു കിളി പച്ച ഷാളും.
തന്നെ. അയ്പ്പല്ലേ. അയിന്റെ മക്കനെടുക്കാല്ലേ തൂതമ്മാന്റെ?
ഉം. താലീന്നതൂരി പോരാ.
ആകെ രണ്ടെണ്ണേ കൊടുന്നിട്ടോള്ളൂ. ഒന്ന് തിരുമ്പുമ്പോ ഒന്ന്ടും. ഒന്ന്, തിരുമ്പുമ്പോ ഒന്നിടുവങ്ങനെ.
മാ തലേന്ന് മക്കനെടുത്തട് മണ്ടയ. ആഹ് തൂതപ്പം ആഹ് ഹലോ ഹലോ ഹലോ